ആഹ് കേക്കാവോ
ആഹ് പറ്ഞ്ഞോ കേക്കാം
ആ നമുക്ക് ഇന്ന് വ്യവസായത്തെ കുറിച്ച് സംസാരിച്ചാലോ
ആ അതെ വ്യവസായം വളരെ ഇൻട്രസ്റ്റായിട്ട്ള്ളൊരു ടോപ്പിക്കാണ് പല പല വ്യവ വ്യവസായങ്ങള് ഒണ്ടല്ലോ
ആഹ് വൻകിട വ്യവസായ ഉണ്ട് ചെറുകിട വ്യവസായം ഇണ്ട്. അതില് ഏത് വ്യവസായമാ കൂടുതൽ നല്ലതെന്നാണ് അഭിപ്രായം?
വ്യവസായങ്ങൾന്നറിഞ്ഞിപ്പം എന്താണ് കയർ വ്യവസായം അതൊരു വ്യവസായാണ് തുണി വ്യവസായം ഇപ്പ തുണി വ്യവസായാണല്ലെ ഏറ്റവും ഭയ്ങ്കര പോപ്പുലർ ആയിട്ട് നിക്കുന്നത് എവിടെ നോക്കിയാലും. ഓൺലൈൻ ആയാലും ഏഹ് തുണി കച്ചവടക്കെ കാണാം. തുണി ബിസിനസ് ഡ്രസ് അതൊക്കെ എപ്പഴും ആൾക്കാര് എടുക്കുന്നോണ്ടന്നെ അതാണ് തോന്നുന്നു ഏറ്റവും ജനപ്രിയമായിട്ടുള്ള ഒരു വ്യവസായം.
പണ്ടത്തെ ഓഹ് ഒരുപാട് വ്യവസായം ഇപ്പോൾ ഇല്ല. കയർ വ്യവസായം അങ്ങനെയുള്ള വ്യവസായങ്ങളൊന്നും ഇപ്പോ ഇല്ല. ഇപ്പോൾ കൂടുതലും തുണി വ്യവസായം തന്നെയാ എങ്കിലും പണ്ടത്തെ കണക്ക് കയർ വ്യവസായം അ ങ്ങനെയുള്ള വ്യവസായങ്ങളൊന്നും തന്നെ ഇപ്പൊ ഇല്ലല്ലോ പണ്ട് കശുവണ്ടി വ്യവസായം ഉണ്ടായിരുന്നു കയറ് വ്യവസായം ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് വ്യവസായം ഉണ്ടായിരുന്നല്ലോ
അതെ കയർ വ്യവസായത്ത് ആ കേക്കുന്നുണ്ട് കയർ വ്യവസായത്തിന്റെ ക്കെ ആ ഒരിത് കുറഞ്ഞെന്ന് തോന്നുന്നു പക്ഷെ ആലപ്പുഴയിലൊക്കെ ഇപ്പഴും കാണാം എന്തൊ തോന്ന് ചെറിയ തോതിലൊക്കെ കയർ വ്യവസായം പിന്നീട് കശുവണ്ടി വ്യവസായക്കെ ഇപ്പയ്‌ നമ്മുടെ ഇവിടെ വൻകിട നല്ല രീതിയിൽ തന്നെ നടക്കുന്ന ഒരു മാർക്കറ്റിംഗ് അല്ലേ കശുവണ്ടി. ഒരുപാട് കശ് വണ്ടി തൊഴിലാളികളും ഒരുപാട് ഫാക്ടറികളുണ്ട് അവിടന്ന് കശുവണ്ടി കയറ്റുമതി ചെയ്യുന്നു വിദേശത്തേക്ക് അതൊക്കെ നല്ല രീതി നടക്കുന്ന ഒരു ബിസിനസ്സ് തന്നെയാണ് ഇപ്പഴും
ഉണ്ട് എങ്കിലും പണ്ടത്തെ കണക്ക് ആ ഒരു ഒരുപാട് ഇല്ല
ആ അതെ പണ്ടത്തെ അപേക്ഷിച്ച് കൊറവാണ് ആ ആ ആ അതെ അതെ
പണ്ടത്തെ ആപേഷിച്ച് ഇപ്പൊ കാണുന്നില്ല ഇപ്പൊ പിന്നെ കൂടുതലും മറ്റേ എന്തുവാ വല്ല്യ വല്ല്യ ഫാക്ടറി വ്യവസായ അങ്ങനെയൊക്കെയാണല്ലോ കണ്ട് വരുന്നത് പണ്ടത്തെ കണക്ക് മറ്റേ ചെറുകിട വ്യവസായങ്ങൾ വളരെ കുറവാണ് പണ്ടൊ ക്കെ ആവുമ്പഴത്തേക്ക് മറ്റെ അച്ചാറ് അങ്ങനെക്കെഉള്ള അച്ചാറ് പലഹാരങ്ങള് അങ്ങനെയൊക്കെ ഉ ചെറുകിട വ്യവസായങ്ങൾ ഉണ്ടായിരുന്നല്ലോ പലഹാരങ്ങള്ന്നെ പല വിധ ഉണ്ടായിരുന്നു പലഹാര വ്യവസായയിട്ട് നടത്തുന്നുന്നത് ഉണ്ണിയപ്പം മുറുക്ക് അങ്ങനെ ക്ക്‌ള്ളത് ചെറ്കിട ചെറ്കിട വ്യവസായങ്ങൾ ഉണ്ടായിരുന്നല്ലോ പ്പൊ അതൊക്കെ അത്രകുംമില്ല ന്ന് തോന്നുന്നു എങ്കിലും അല്ലെ അച്ചാറൊക്കെ ഇപ്പൊ വല്യ വ്യവസായ രീതിയിലോട്ടു പോയിട്ടുണ്ട് പ്പ എവിടെ നോക്കിയാലും പിക്കിൾസിന്റെ പരസ്യങ്ങളും കാര്യങ്ങളും വ്യവസായങ്ങളൊക്കെ തന്നെ ആണല്ലോ
അതെ അതെ പക്ഷെ അച്ചാറ് വ്യവസായത്തിലൊക്കെ ഒരുപാട് മൊത്തത്തിൽ പിടിച്ചിരിക്കുന്ന കൊറച്ച് കമ്പനികളാ തോന്നു എനിക്ക് തോന്നുഅതിന്റെന്നെതാണ് എല്ലാ അങ്ങനെയുള്ള കൊറച്ച് കമ്പനികള് വല്ല്യരീതീല് ആ വികസിപ്പിച്ചേക്കു ആണെന്ന് തോന്നുന്നു എവിടെ നോക്കിയാൽ ആ കമ്പനിയിലെ അച്ചാറുകൾ ഭയങ്കര എല്ലാ കടയിലും അവ ലബ്ളാണ് പിന്നെ ചെറ വീട്ടിലുള്ളത് തയ്യാറാക്ണ ചെറുകിട വ്യവസായങ്ങളൊക്കെ തയ്യാറക്ണ അച്ചാ റ്കളൊക്കെ നാട്ടിൻപുറത്തുള്ള കടകൾലൊക്കെ ലഭ്യമാണ് പക്ഷെ ചെലർക്ക്‌ താൽ പ്പരീ ഈ വീടുകൾലൊക്കണ്ടാക്കുന്ന ആ അച്ചാറുകളോടാണ് കാരണം മായം കുറവായിരിക്കും മറ്റേതിലൊക്കെ ഒരു രുപാട് രാസവസ്തുക്കളോ അതൊക്കെ ചേർക്കുന്നതായിരിക്കും നാട്ടിൻപുറത്ത് അല്ലെങ്കി വീട് കള് ചെറുകിട വ്യവസായങ്ങള്ണ്ടാക്കുന്ന അച്ചാറുകളൊക്കെ കുടുംബശ്രീകൾക്കെണ്ടാകുന്ന അച്ചറുകൾ ന്ന് പറയുന്നത് കൂടുതൽ ഗുണമേന്മയുള്ളതും അതില് എന്താണ് മറ്റ് രാസവസ്തുക്കളുടെക്കെ ഉപയോഗം പൊതുവെ കുറവായിരി
കുടുംബശ്രീ ഇപ്പ വ്യവസായം കൊറവാണ് മന്ന് തോന്നുന്നു പണ്ട് അവര് മറ്റേ ലിക്വിഡ് ഇപ്പ അങ്ങനെക്കൊള്ള ഐറ്റംസ് ഒണ്ടാക്കി വിക്കു ആയിരുന്നു അതേ പോലെന്നെ ഇത് അച്ചാറുകള് പലഹാരങ്ങള് അങ്ങനേക്ക ഒരു ഒരുപാട് ഒണ്ടായിരുന്നു ഇപ്പൊ അതൊന്നും കാണ്ട്‌ വരുന്നില്ല ഇപ്പൊ അവരും അങ്ങ് പിന്നോട്ട് മാറിയതായിട്ടാണ് അവിട കണ്ടുവരുന്നത് പണ്ട് കുടുംബശ്രീ അ സാധനങ്ങൾ പ്രോഡക്റ്റുകളൊക്കെ വിക്കുവായിരുന്നല്ലോ അങ്ങനെ ഒരു വ്യവസായ ഒണ്ടായിരുന്നു കുടുംബശ്രീ അപ്പ അത് കാരണം സ്ത്രീകൾക്കും കൂടുതൽ വരു തീരുമാനം കിട്ടുന്ന ഒരു രീതി നമ്മള് കണ്ടിട്ടൊണ്ടായിരുന്നു ഇപ്പോൾ അത് കാണുന്നില്ല അങ്ങനെ ഇപ്പ എല്ലാരും അങ്ങ് അ ആ പഴയൊരു രീതി വ്യവസായം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്
അതെ അതേം പലേ എന്തെങ്കിലും ഈ സ്റ്റോളുകളിലൊക്കെ കണ്ടിട്ടുണ്ട് കുടുംബശ്രീകൾ പല പല ചാറുകള് വിക്കല് ഇതൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പല പല അച്ചാറുകൾ പല പല സാധനങ്ങള് അതേപോലെ എന്താണ് ഈ പച്ചക്ക വറ്റില് ചീ ലതൊക്കെ ഭയങ്കര എ കഴിവാണെന്ന് തോന്നിട്ടുണ്ട് ഇത്രേം കാര്യങ്ങളൊക്കെ ഒണ്ടാക്കുക അത് ഹ്ഹ് കൊണ്ടോന്ന് വിക്കിക അതൊക്കെ അവർടെ ഒരുപാട് നേരത്തെ എഫോർട്ടെക്കെ ആണ് കൊറെ അമ്മമാർടെ
തീർച്ചയായും ഇപ്പൊ വൻകിട വ്യവസായങ്ങൾ ആണല്ലോ ഇപ്പം മറ്റേ കാർ വ്യവസ സായം അങ്ങനെയൊക്കെ ഒള്ള വ്യവസായങ്ങളിലോട്ട് ഇപ്പ കൂടുതലും ഇപ്പോഴത്തെ ജനങ്ങളൊക്കെ അ അങ്ങോട്ട് ആ ഒരു രീതിയിലോട്ട് പോവുവാ ഇപ്പോ യന്ത്രങ്ങളുടെ ഇപ്പോ റോബോട്ട് അങ്ങനെയൊക്കെ ഒ ള്ള ആ ഒരു രീതിയിലോട്ടെക്കെ യന്ത്രവൽക്കരി ക്കപ്പെടുന്നൊണ്ടല്ലോ അപ്പൊ കൂടുതലും മറ്റേ ഈ തൊഴിലാളികൾക്ക് എന്തുവാ ആ ജോലി കൊറഞ്ഞു വരുന്നു യന്ത്രങ്ങൾ കൂടുതൽ ജോലി ചെയ്യുന്നു ആ ഒരു രീതിയിലേക്ക് ഇപ്പോഴത്തെ വ്യവസാ യങ്ങൾ എത്തിപ്പെട്ടിട്ടൊണ്ട് എന്താണ് അതിനെ കുറിച്ചുള്ള അഭിപ്രായം
അത് റോബോട്ടുകളുടെയൊക്കെ കാലവാണ് ഇപ്പം ഇപ്പം പക്ഷെ അതിൻ അതൊ ക്കെ വെച്ച് അത് സാധാരണക്കാരെ വെച്ച് നോക്കുമ്പോ ഒരിക്കലും അഫോർഡ്‌ ചെയ്യാൻ പറ്റാത്ത കാര്യാണ് നമ്മുടെ ജോലികളൊ ക്കെ ഒഴിവാക്കുന്നു ഇപ്പോ വീട്ടു ജോലികളൊക്കെ ചെയ്യാൻ റോബോട്ടുകളൊക്കെ അവൈലബിളാണ് പക്ഷെ അതൊരു സാ ധാരണക്കാരനെ നോക്കി അവർക്ക് അഫോർഡ് ചെയ്യാൻ ഒരിക്കലും പറ്റാത്ത കാര്യവാണ് കാരണം ഭയങ്കര ടാക്സ് ഭയങ്കര റേറ്റാണ് ലക്ഷങ്ങള് ചെലവാകും വല്ല്യ ബിസിനസുകാർക്കും ആ ക്യാഷാ യിട്ടുള്ളവർക്കൊക്കെ അത് വളരെ ഉപകാരപ്രദമാണ്
ഇപ്പോഴെന്ന് പറയുമ്പോഴത്തേക്ക് പണ്ടെന്ന് പറ പണ്ടെന്ന് പറയുമ്പ ആ വീട്ടി കൊച്ച് മറ്റേ ചെറു ചെറു കടകളൊക്കെ ഉണ്ടായിരുന്നു എല്ലാ വീടുകളിലും ഒരേ കടകളൊക്കെ ഉണ്ടായിരുന്നു ഇ പ്പോ അങ്ങനെ കടകള് ആ ഒരു ക വ്യവസായങ്ങളൊന്നും കാണുന്നില്ല ഇപ്പ കടകളൊക്കെ ആ കൊറവാ മറ്റേ നമുക്ക് ആ നമുക്ക് ഓടി പോയി അപ്പർത്തക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാ വരുന്നേ എവിട നോക്കിയാലും ക
അപ്പ ഇപ്പ എല്ലാ ഓൺലൈൻ മാർക്കറ്റുകൾടെ കാലാണെന്ന് തോന്നുന്നു എല്ലാ ഇപ്പ ഓൺ ഓൺലൈനിൽ അവൈലബ്ളാണ് ഇപ്പ എന്ത് പർച്ചേസെയ്യണോങ്കിലും ഓൺലൈനീനാണ് ഇപ്പം നമുക്കൊപ്പൊരു ഈ ഡ്രസ്സ് വേണെങ്കി പോലും നമ്മള് ഓൺലൈനീന്നാണിപ്പം സെക്കന്റ് കൾക്കുള്ളി ഫോൺ എടുക്കാ ഓൺലൈൻ ഇത് ചെയ്കാ അത് പർച്ചേസെയ്ക അത്രത്തോളം നമ്മുടെ വീട്ടുമുറ്റത്ത് കൊണ്ടെത്തും നമ്മള് പർച്ചേസിങ്ങിനു വേണ്ടി കടക വെള്ള ഒന്നും പോവണ്ട ഒരാവശ്യം ഇല്ല
ആ ഇപ്പ എല്ലാം വീട്ടിലിരിക്കുമ്പോഴത്തേക്ക് സാധനങ്ങളെ എല്ലാം കിട്ടുകയെക്കയാണല്ലോ ഇപ്പ ഡെലിവറിയ്യുക ഇപ്പ ഡെലിവറിയ്യുക സാധനം വീട് ടിന്റെ മും മുമ്പി വരിക
ആം പിന്നീട് അ പ്രശസ്തമായ എന്ത് വ്യവസായാണുള്ളത്
കശുവണ്ടി വ്യവസായം ഉണ്ടായിരുന്നു അതേ കണക്ക് കയർ വ്യവസായോണ്ടായിരുന്നു അതേ കണക്ക് മീൻ വ്യവസാഹ്യം മീനുകൾ കയറ്റി കയറ്റി കയറ്റി അയക്കുന്നത് അ അതൊക്കെ ഉണ്ടായിരുന്നു അതിലൊക്കെ നമുക്ക് നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു ഇപ്പോഴും മീൻ വ്യവസായങ്ങൾ ഉണ്ട് കയറ് വ്യവസായം ഇപ്പ എല്ലായിടവും നിരോധിച്ചിരിക്കുവാണ് കാരണം കയറിന്റെ ലഫ്യത കുറവും ആ ഒരു ആ ഒരു രീതി ഇപ്പ അങ്ങോട്ടും മിക്ക സ്ഥലങ്ങളിലും കാണുന്നില്ല
അതെ മീൻ വ്യവസായ ഇപ്പം വളരെ ലാഭകരമായ ഒന്നാന്ന് തോന്നുന്നു ഇപ്പൊ നീണ്ടകര കൊല്ലം ഹാർബർ അവിടൊക്കെ പോയാ ഇറ്റം പോലെ മീൻ കച്ചോവടെക്കാരെയും മീൻ വ്യവസായ കാണാ അവരാണെങ്കിൽ കൊഞ്ചു പോലുള്ള അതൊ ക്കെ കയറ്റി അയക്കുന്നതില് അവര് അവിടെ നമ്മൾ ചെന്ന കാണാൻ പറ്റോ ഒരു സെക്ഷൻ അത് വേർതിരിക്കുന്നു അതിന്റെ ഇതെല്ലാം വെറ കട്ട് ചെയ്യാൻ ഒരു സെക്ഷൻ വിൽപനക്ക് ഒരു സെക്ഷൻ അങ്ങനെ പല പല രീതിയില് അതിനെയൊക്കെ വൃത്തിയാക്കി കയറ്റുമതി ചെയ്യുന്നു പുറം രാ ജ്യങ്ങളിലേക്കൊക്കെ അതൊക്കെ വൻകിട ഒരു വ്യവസായം വലിയൊരു തോതിലേക്ക് തന്നെ വളർന്നിരിക്കിരുന്നു
ആ ഇപ്പൊ മറ്റേ മറ്റേ എന്തുവാ പറയുന്നാ നമ്മുടെ കോഴി വളർത്തല് താറാവ് വളർത്തല് പശു വളർത്തല് ആ രീതിയിലുള്ള വ്യവസായങ്ങള ഇപ്പൊ മുന്നിട്ട് നിൽക്കുന്നത് എവിടെ നോക്കിയാലും പശു വളർത്തല് ആണ് ഇപ്പൊ ആടു വളർത്തൽ ആ ഒരു രീതിയിലോട്ട് മുന്നിട്ട് പോവാണല്ലോ അതേപോലെ തന്നെയാണ് ഇപ്പോ വീടുകളിൽ ഒരേ പോത്തുകൾ അങ്ങനെ ഉള്ളതൊക്കെ വാങ്ങി വളർത്തി അതിനെ വിൽക്കുമ്പോ ഒരു നല്ലൊരു ഇൻകം കിട്ടുന്നു അതൊരു വ്യവസായമായിട്ട് മാറി യിരിക്കയാണ് ഇപ്പൊ മീറ്റ് മീറ്റ് വ്യവസായം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്
അതെ ഈ നാട്ടിൻ പുറങ്ങളിലൊക്കെ ആണെന്ന് തോന്നു ഈ കോഴി വളർത്തല് പശു വളർത്തലൊക്കെ ഏറ്റവും കൂടുതൽ അവിടെ ഒക്കുള്ള വ്യവസായം ഏറ്റവും കൂടുതൽ അതാണെന്ന് തോന്നുന്നു കോഴി വളർത്തൽ പശു വളർത്തൽ പോത്ത് ആ ആ കാള അത് എന്ന് വെച്ചാ അതീനൊക്കെ എന്താണ് അവർക്ക് കൊറെേ വരുമാനങ്ങൾ ലഭരിക്കുന്നു മു ട്ടയു കിട്ടും മീറ്റ് വിക്കാം അതൊന്നു അത്രവെല്ല കൊ എന്താണ് കോഴി വളം കോഴി വളം അതൊക്കെ വളമായിട്ട് യൂസ് ചെയ്യാം അത്പോലെ പാ ല് കിട്ടും അങ്ങനെ പല പല കാര്യങ്ങള് കിട്ടും ഇതൊക്കെ ഒരു മികച്ച ഇതാണെന്ന് തോന്നുന്നു
അതെ പശുവിന്റെ പശുവിൽ തന്നെ പാല് പശുവിൽ നിന്ന് തന്നെ പാല് കിട്ടും പിന്നെ ജൈവ അവശിഷ്ട ങ്ങൾ ഒക്കായിട്ട് ചാണകം വിൽക്കാം അപ്പൊ അതിൽ നിന്ന് തന്നെ രണ്ട മൂന്ന് തരം ഇത് വരുവല്ലേ ആ ഒരു രണ്ട് വ്യവസായം തന്നെ പശുവിൽ നിന്ന് വരുവ അതെ പോലെ തന്നെ ആട് ആടാണെങ്കിലും മീറ്റിന ണെങ്കിലും ഈ ഇതേപോലെ മിൽക്കിനാണെങ്കിലും ആട് പിന്നെ മൊട്ടക്ക് കോഴി അങ്ങനെ ആ ഒരു വ്യവസായം ഇപ്പൊ നല്ല രീതിയിൽ മുന്നേറുന്നുണ്ട് അത് മാത്രല്ല ഇപ്പൊ കൂടുതലും കണ്ടുവരുന്നത് ഇപ്പോഴത്തെ തലമുറ എനിക്ക് തോന്നൂ കൂടുതലും ഡ്രസ്സിങ് മറ്റേ ജ്വലറി ആ ഒരു ഓൺലൈൻ ബിസിനസ്സ് ആണ് കൂടുതലും പിന്നെ അതേ കണക്ക് ഫുഡ് ഫുഡ് വ്യവസായമാണ് ഇപ്പൊ എവിടെ നോക്കിയാലും കൂടുതലും ഇപ്പൊ ഫുഡ് വ്യവസായവാ കണ്ടു വരുന്നത്
അതെ ഈ സെലിബ്രേഷൻ ഒ ഓണം ക്രിസ്മസ് അങ്ങനെയുള്ള സെലിബ്രേഷന് ഒക്കെ വരുമ്പോഴത്തേക്ക് എന്താണ് ഡ്രസ്സ് ഭി വ്യവസായത്തിന്റെയും ജവല്ലറി വ്യവസായത്തിന്റെ ഒക്കെ കച്ചവടം വലിയ രീതി വർധന ഉണ്ടാവും തോന്നുന്നു എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ലാഭകരമാക്കുന്ന ഓൺലൈൻ നസ് കാരാണെന്ന് തോന്നുന്നു നമുക്കപ്പ ഇഷ്ടമുള്ള കാര്യം പർച്ചേസ് ചെയ്യാൻ കഴിയും
തുണിയെടുക്കാ ആ ഒരു രീതിയിൽ. ഇപ്പ അങ്ങനെയല്ലേ ഇപ്പ ഓൺലൈൻനൊക്കെ വന്നതുകാരണം നമ്മളു തന്നെ എപ്പഴും ഓരോ ഓൺലൈനിൽ കേറിയിട്ട് നമുക്കിഷ്ടപ്പെട്ട ഡ്രസ്സ് നമ്മുടെ കയ്യിൽ പൈസയുണ്ടെങ്കി നമു നമ്മളെടുക്കുന്ന ആ ഒരു രീതിയിലേക്കിപ്പം പോയിട്ടുണ്ട്. പ്പ ആത് വ്യവസായത്തിന്ന് കൂടുതൽ അവരുമിക്ക വിജയകരമാണ് ആ ഒരു വ്യവ സായം ഡെവലപ്മെന്റായിക്കൊണ്ടിരിക്കുക യാണ്. ഇപ്പളത്തെയാ ഒരു ജനറേഷന്റെ ആ ഒരു ചിന്തയുംകാര്യങ്ങളുമൊക്കെ വന്നപ്പോ വ്യവസായത്തിൽ ല് കൂടുതൽ മുൻതൂക്കമുണ്ടെന്നെ നിക്കുതോന്നുന്നുണ്ട്.
അതെ ഓൺലൈൻ ഓൺലൈൻ. വ്യവസായ ഓൺലൈൻ കച്ചവടമെന്നു പറയുന്നത് കൂടുതല് എന്താണ് നമ്മ എല്ലാർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണെന്നു തോന്നുന്നു. കൂടുതലും ലാഭം കിട്ടുന്നതും അതിന്നാന്ന് തോന്നുന്നു കാരണം ഇപ്പൊ ഒരു കടയിട്ടായ അവിടെ ചുറ്റുപാടുമുള്ള ആ- ആളുകളിലേക്ക് മാത്രേ അത് എത്തത്തുള്ളു പക്ഷേ ഓൺലൈൻ വ്യവസായമാകുമ്പോ അത് - ലോകമെമ്പാടുമെത്തുകയാണ് റീൽസിലൂടെയും മറ്റുമൊക്കെ ലോകത്തുള്ള എല്ലാവരിലേക്കും- ആ ഒരു വ്യവസായം എത്തുന്നുണ്ട്
തീർച്ചയായും ഇപ്പോയെല്ലാടോം വ്യവസായങ്ങളും തുണി ഉൽപാദനം- ഓടുവാണ് അ, അതുകാരണം കർഷകർക്ക് ഈ പരുത്തിതുണി നിർമ്മാണത്തിലൂടെ തന്നെ അവ.. അവർക്കൊരു നല്ലൊരു വരുമാനം ഉ ണ്ട്. പണ്ടൊക്കെ പിന്നെയീ കൂടുതലും മറ്റേ കൃഷി വ്യവസായമുണ്ടായിരുന്നു. ഇപ്പോ പിന്നെ കൃഷി വ്യവസായം കുറഞ്ഞു. ഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പം മറ്റു സംസ്ഥാനങ്ങളെയൊക്കെആശ്രയിക്കേണ്ടി, മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ കൃഷിയുണ്ട്. എങ്കിലും നമ്മുടെ കേരളത്തിൽ കൊ പൊതുവേ ഇപ്പൊകൃഷിവ്യവസായം കുറവാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ, കാലിവളർത്തല് ആ ഒര് രീതിയിലോട്ടൊക്കെ ഉള്ള ഡെവലപ്മെന്റാക്കെയാണ്, നമ്മുടെ നാട്ടി കേരളത്തിലൊക്കെ നടന്നുപോവു ന്നത് കൂടുതലും.
അതെയതെ കൂടുതലീവ്യവസായങ്ങളൊക്കെനമ്മുടെ ഇന്ത്യയെ കൂടുതൽ സാമ്പത്തിക സ്ഥിതിയിലേ ര് കൊണ്ടെത്തിക്കേണ്ടത്. കൂടുതൽ മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക അയ് നൽകാനൊക്കെ സഹായിക്കും തോന്നുന്നു
ഇപ്പൊ മറ്റേ ഏതാ തെങ്ങുകർഷകരു കൂടുതലായിട്ട് വര്ന്നുണ്ട് ഇപ്പൊ തെ വെളിച്ചെണ്ണയ്ക്കൊക്കെ വിലകേറ്റംവന്നതു മൂലം, തേങ്ങക്കുവിലകേറ്റം വന്നതുമൂലം ആ വെളിച്ചെണ വ്യവസായം ആ പഴയതുപോലെയിപ്പം മുന്നിട്ട് വന്നിരിക്ക